ഹലോ? ആഹാ ന്തെല്ലാണ്?
സുഖാണ്. ഇജ്ജ് എന്തേ ഇന്നലെ വരാന്നർഞിട്ട് എന്തിടോ ഇന്നലെ വന്നിലാ?
ഈന്ന് നല്ല മഴല്ലേ മ്മളെ?
യ്യ് പറഞ്ഞിട്ട് ഓരോന്ന് ഞാൻ ഇവിടെ ഇണ്ടാക്കി വെച്ച്.
അയ്യോ, ഹ് ഹ് ഹ്. നല്ലാളാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒന്നും ഉണ്ടാക്കേണ്ടാന്ന്? ഇജ് പറഞ്ഞിട്ട് കാര്യല്ല. ഇജ്ജ് വരാ വരാർഞിട്ട് ഇന്നലെ ചെയ്തില്ലേ? ഞ്ഞപ്പോളും കൂടി ഇജ് വരുന്ന് ഏ ഇല്ല ഇന്നലെ നല്ല കാറ്റും മഴയേനു. ഇപ്പം മിറ്റത്ത് വരേ എറങ്ങാൻ പറ്റാത്ത അവസ്ഥ.
ഉും ഞാൻ ജ്ജ് നല്ല മഴയണെങ്കിലും ഞാൻ വരാന്ന്റഞ്ഞല്ലോ?
ആഹ് എന്ത്‌ണ്ടാക്കിന്നലെ?
ഞാ ഇതൊക്കെ പ ഇതൊക്കെ ഇണ്ടാക്കിന്ന് പലഹാരങ്ങളൊക്കെ ഇണ്ടാക്കി വെച്ചീനിം ഇന്ന് ഉച്ചക്ക്. ഉച്ചക്ക് ബിരിയാണി ഉണ്ടാക്കിർന്ന്. കുട്ടികൾക്ക് അന്നോട് പറഞ്ഞരി ഭക്ഷണം ഉണ്ടാക്കണ്ട വീട്ടിന്ന്. പോരന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്കള്ളാണ്ട് കൊണ്ടുവാന്നൊക്കെ പറഞ്ഞീലെ?
ആഹാ പക്ഷെ ഞാന് ഇതായി പോയി ഇതൊക്കെ നല്ല മഴയതുകൊണ്ട്. പിന്നെ മര്ത്തീറ്റ്ന് പോയി. ആഹ് ഇവിടെ കറണ്ട്ല്ല, അപ്പോ പിന്നെ ചാർജും ഇല്ല, ഒന്നും ഇല്ല, ഞൻ അനക് കൊറേ ഉണ്ടാക്കിയ കൊറെ വിളിച്ചിന്നെ. ആഹാ ആഹാ അന്നെ വിളിചിട്ട്കിട്ടണ്ടേ അതാ പറയ്ന്ന്. ഉും ഒന്ന് നിക്കാൻ കിട്ടിയാല് അത് സമാധാന ഇൽഞല്ലോ ആഹാ അത്ഒന്ന് വെരുംല്ല്യ
ഇങ്ങനെ ഒരോരേ ത്തരക്ക്പ്പെട്ട്. പിന്നെജ് ഓൺലൈൻ ആയിട്ട ഇരിക്കുമ്പ ഞാൻ വിചാരിച്ച് ആഹാ ആള് ഒരു മര്യാദ കാണിച്ചില്ല. ഞാൻ വിളിച്ചിട്ട് എന്ന് പറഞ്ഞ് ചെയ്തിലാന്നോക്കെ വിചാരിച്ച്
ആഹ് എല്ല ഞാന് പിന്നാആഹാ ഇതായി പോയി. ക് നല്ല മഴയതുഓണ്ട്
ഞ്ഞ് ഏതാലും അന്നെ വിശ്സിക്കൂല്ല. ഇജിട്ട് വന്ന്ട്ട് ഇവിടെ വന്ന്ട്ട് മടങ്ങിപ്പോയിക്കോ ഒരു സാധനം ഉണ്ടാക്കി തരില്ല.
ഇല്ല ഇനി ഞാന്. ഞാൻ ഇണ്ടാക്കിട്ട് സാനങ്ങളെല്ലാം ഇണ്ടാക്കിട്ട് ഞാൻ അങ്ങോട്ടക്കി വരും. ഹും ഹും.
അങ്ങനെ വരോ ഒറപ്പാ?
ഒറപ്പായും ഇൻശാഅല്ലാഹ്‌. ഞാൻ എന്നാൽ അങ്ങനന്താ എന്തായാലുംവരും ഞാൻ പിന്നെ ഭയങ്കര പ്പോ എന്താറയാ ഭക്ഷണം ണ്ടാക്കുന്ന ആളാ നിക്കാറിഞ്ഞുടെ?
അ ശെരി. ആഹ് അതിന്നെ ആ കേക്കൊക്കെ അടി പൊളിയായിരുന്നിട്ടാ ന്നാള് ണ്ടാക്കിയാ
ആഹ് ഞാനി ഇനിപ്പാ ഞാൻ നോക്ക ന്താ ഞാൻ നാളെ നാളെ അല്ല ഞാൻ വെരുന്ന ദിവസം. പിന്നെ കുറച്ച് പലഹാരങ്ങളും, എണ്ണക്കടികളും, ബിരിയാനു ഉണ്ടാക്കിയിട്ട് നമുക്ക് ആടെ വന്നിട്ട് ഒത്തൊരുമിച്ച് കൂടിയിട്ട് അടിച്ചു പൊളിക്കാം.
വാ ഇന്നട്നമ്മക്ക് ഇവട്ക്കൊക്കെ പോവാ അഴിമുഖത്ത്ക്കൊക്കെ പോവാ.
ആഹ് ആടെല്ലാം പോവാ ഞമ്മക്ക് അഴിഞ്ഞ് ഒര് പൊറത്ത് പോയിട്ട് ഭക്ഷണല്ലാം ഇണ്ടാക്കി കൊണ്ടന്നിട്ട് പൊറത്ത് പോയിട്ട് കഴിച്ചാലെന്താ
ആഹ് അതന്നെ അഴിമുഖത്ത്ല് അമ്മളെ പൊന്നാനി ഏഹ് ഇവടെ കടപ്പൊർത്ത്ക്ക് പോവാ മഴല്ലെങ്കില് അന്റെ മക്കള് ഇന്നാള്തന്നെ കരഞ്ഞ് പോണണ്ടീല്ലെ അവുട്ന്ന് വൽച്ചൊട്ന്നിട്ട് ഇപ്പത്തനെ പോണ്ടമ്മച്ചേന്ന് പറഞ്ഞിട്ട് കരീണ്ടല്ലോ കുട്ടിയാളെ ഞാൻ വിചാരിച്ചെ കുട്ടോൾക്ക് എന്തോര് ഇഷ്ടാ ഇങ്ങണ്ട് വെര്നത് ഓള് കാട്ട്യോരുപണി ഇക്ക്ങ്ങനെ ദേഷ്യം പുടിച്ചുവെരാണ് മക്കൾക്ക് എന്തെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചീനത് ചെറുതായിട്ടൊന്ന് പക്ഷേ വല്ല്യ ഇതിലൊന്നുല്ലല്ലോ ഇങ്ങടൊന്നും വരുമ്പോ മക്കളെ സ്കൂൾക്ക് പറഞ്ഞയക്കര്ത്
പ്പം എനി ഞാ സ്കൂളില്ലാത്ത ദിവസം വെരും അതെന്താ ഇണ്ടാക്കാ നമ്മള് ബിരിയാണി ഇണ്ടാക്കാല്ലേ പറ്റിക്കാണ് മക്കളെ പറ്റിക്കാണ് പാവാണ് പക്ഷെ ഭയങ്കര മഴയാണ്
മഴല്ല്യാത്ത ദിവസം വെര്നട്ടാ ഇങ്ങണ്ട് വെരു പ്പൊവെന്നാലെല്ലേ മക്കളെറ്റ് കടപ്പുറത്ത് കൊക്കെ പോവാന് ഞമ്മക് ഭക്ഷണൊക്കെ ഇണ്ടാക്കിട്ട് അവിടെ പോയിര്ക്ക ന്നട്ട് അവ്ട്ന്ന് മക്കളെ കൊറേ ഇതാക്കിട്ടേയ് ആണ്ട് പോവാ ഇന്നാള് അന്റെ മക്കള് കരഞ്ഞിട്ട് ഇക്കെന്നെ സങ്കടം വെരാ
ആഹ് അല്ല രാവിലെന്നെ പോവാ അന്നാ പിന്നെ അവ്ട്ന്ന് മക്കൾക്ക് കളിക്കാനുള്ള സ്
ആഹ് അതന്നെ ഒര് പാർക്കും അവ്ടെ എന്തെല്ലാം സാധനങ്ങള്ണ്ട് പക്ഷെ അന്ന് ങ്ങള് പോയ പോലല്ലപ്പോ
ഏഹ് പലേ സാനങ്ങള് ഇണ്ടാക്കിക്ക്ണ് അടെ എന്നാ എന്റെ മക്കളവിടെ കേറിയാ കീഴൂല
ആഹ് അതിനാ പറഞ്ഞത് മക്കളാട് പോയാ മക്കക്ക് ആസ്വദിക്കാനേരണ്ട് നക്ക് ഇര്ന്ന് സം സാരിക്കാനും പറ്റും ഞാന് വേറൊരാളിം കൂടി നമ്മെ മറ്റാളിം വിളിക്കാൻജാരിക്ക്ണ്ട്
ആഹ് ന്നാ മറ്റോളിം വി
ഓള് ആഹ് അപ്പൊ ഓളെ മക്കളും ഓളെ മക്കള് കൊറച്ച് വൽപ്പണ്ട് അപ്പൊ ഓരെല്ലാരും കൂടി കളി
കളിക്കുമ്പം ഞമ്മക്ക് സമാധാനാണല്ലൊ ആഹ് ഓർക്ക് ചെറിയമക്കള് ഓറങ്ങ് നോക്കുവല്ലോ ആഹ് അപ്പെന്നും പരാതിയാ ഞാംവിളിച്ചിട്ടില്ലാന്ന് ആഹ് എല്ല ഓളോട് ഓള് വേറെന്തെങ്ക ഫുഡ് കൊണ്ടേര്റ്റെ
ആഹ് ഓളോട് പറയാ ഞാം പറയാ അതന്നെ ഇന്നോട് എന്നും പറ്യും ഇജ്ജ് ഓളെ മാത്രല്ലേ കമ്പിനി നെന്നെ ഒന്നും വിളിക്കൂല ഞാ പറിം അങ്ങനൊന്നുല്ല എല്ലാരും വായെടൊന്നൊക്കെ പറിം
അതോ എല്ലാര്ക്കും ഒര് ഡിമാൻ്റാണ് ആഹ് നമ്മള് വിളിച്ചഴിഞ്ഞാൻ പറഞ്ഞാൽ ആര്ക്കും വെരാനേരണ്ടാവൂല നമ്മള് വിളിച്ചാല് ആഹ് വെരാൻ നേരണ്ടാവൂല അതാണ് മെയിന് വരാനേരണ്ടാവൂല അതന്നെ ആര്കും ആര്ക്കും ആര്ക്കും വരാനേരല്ല ആഹ്
പാരാ പലേ കാരണങ്ങൾ പറിം അമ്മായിമ്മ അങ്ങനെയാണ് ഇമ്മ ഇങ്ങനെ ഇപ്പ ഇങ്ങനെയാണ് ക്ക് ഇപ്പാക്ക് സുഖല്ലാതായി അപ്പവെച്ചിട്ട് പ ക
കാല് മാറും ആഹ് എനക്ക് പിന്നെ ഇവിടെ ആരേം നോക്കാനൊന്നുല്ല പക്ഷെ നല്ല മഴയായതുകൊണ്ട് ചെറിയ മക്കളല്ലേ ഇറ്റളീം കൂട്ടി വെരുവാന്ന് പറയുമ്പോ വിളിച്ചിട്ട് വന്നൂടെ അനക്ക് അയല്ലെ നല്ലത് ഏഹ് കുട്ടേളെ ഈണ്ട് കൊട്ന്നൂടെ എല്ലാ കുട്ടെളിം കൂട്ടി വെര്ണം പക്ഷെങ്കില് ഉം നല്ല മഴയാവുമ്പോ ഇവ്ട്ന്ന് അങ്ങ് എറങ്ങാൻ പറ്റ്ന്നില്ല അയ്യോ ര് നിക്കാനും പോരാ ന്നാമ്മക്ക് അടിപൊളിയായിട്ട് വ്ടെ കറങ്ങും ചെയ്യ ആഹ് എ എന്തായലുംമേക്കില്ല ഞാന് വ്യാഴായിച്ച വെള്ളിയാഴ്ച്ച മദ്റസ്
മഴേണെങ്കി വെര്ണ്ട മഴയാണെങ്കി പൊറത്ത് എറങ്ങാൻ പറ്റുല. ഇജ്ജ് വന്നഹും വെർതാവും
ആഹ് അത അതും എടങ്ങേറാ ല്ലേ
മക്കൾക്ക് കാര്യയിട്ട് കടപ്പൊർത്ത്ക്കോവാനും ഇപ്പൊ വെള്ളൊക്കെ നെർഞ്ഞ് നല്ല രസണ്ടാവും ഇഞ് കൂട്തലും മഴെയ്ത ആണ്ട് കടക്കാൻ പറ്റൂലട്ടാ അവരടക്കും അവര് അയ് ടൂറിസ്റ്റ് കേന്ദ്രായതോണ്ട് അവ്ടെ ഓല് പറ്യും കാരണം
ആഹ് മഴയായ ബെള്ളങ്ങനെ ഒക്കൊക്കെ വരുവല്ലോ കടലിന്റെ തെരമാല ഉള്ളിലേക്ക് വരുന്നണ്ടാതാ ആഹ് അതന്നെ വെള്ളം നല്ല ഉള്ളി കേറുമ്പോ പിന്നെ ഓല് സമക്കില്ല ആഹ് പിന്നേ മഴൊന്ന് മാറേണ്ടി വരും ഉം നോക്കൻഷല്ലബക്ക്.
ആഹ് കൊറെ ആയി നോക്കല് തൊടങ്ങിയിട്ട് ഞാന അങ്ങട്ട് ഇങ്ങനെ വരാ ഞാ തെരും ഒറപ്പാണ്.
ഇല്ലേനി ഞാനന്തായാല നല്ല ഫുഡ് എല്ലാം ഉണ്ടാക്കിട്ട് ഇല്ല ഇനി എന്തായാലും ഞാൻ നല്ല നല്ല ഫുഡ്
എടീ ആഹ് ജ് ഇങ്ങോട്ട് വരുന്നല്ല ഞാൻ ഇങ്ങാണ്ട് വരില്ല.
ഉം നിശാ ഞാൻ എന്താലോ ഞാൻ വരും.
ഞാനി ങ്ങനെ ഇങ്ങളെ എത്തിട്ട ഇങ്ങനെ വരിക
തേവേ നിക്ക് ഏതി ഇഷ്ടപ്പെട്ട ഫു ഭക്ഷണം ഏതാ വേണ്ട?
അത് ഏത് നമുക്ക് എന്തോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമുക്ക് ഇങ്ങനെ നമുക്ക് എല്ലാവും വർത്താനിര്ന്ന് പറയാ
ആഹ് അന്നനെം കഴിക്കുമ്പോ അതെല്ലാം ഇഷ്ടപ്പെടല അല്ല എത്ര ഇഷ്ടപ്പെടാത്ത ഭക്ഷണയാലും അങ് ഇഷ് ട്ടപ്പെട്ട് പോവുല്ലേ
നിക്ക് ഫൈഡ്രസ് ഇഷ്ടമാണ് നക്ക്റിയണതല്ലേ?
അറിയാം പക്ഷെതില് പിന്നെ എത്ര ഇഷ്ടല്ലാത്തൊരു ഭക്ഷണയാലൊ അത് വെറും ചോറ് അധികമായിരിക്കും ഇഷ്ടവുല്ല. എന്നാല ബെർചോറ് ആയാലോ പിന്നെ എന്താ പറയാ കൂട്ടത്തിലിരിക്കുമ്പോ അതിനൊരു ടേ രസം വേറെഞ്ഞയ
ആഹ് നാളെ ല എടുത്തിട്ട് ഇല ഇട്ടിട്ട് ജിവിടെന്നാള വന്ന പോകണ്ടില്ലേ നാടാൻ ഭക്ഷണം. ന്റെ മക്കളെല്ലാം ആസ്വദിച്ചി ഇങ്ങനെ ഇലയിൽ താഴത്തിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചപ്പളേ
ക്ക്ക്കെ ഭയങ്കര ഇഷ്ട
എമ്മച്ച്യോ
ഓണത്തിന്റെ പോലെ
നല്ല രസ ഇതല്ലോ എന്ത് രസായിണ്ടന്ന അതാണ്ഉം ജ്ജ ങ്ങനേ
ജ്ജക്ക് പിന്നെ മക്കൾക്ക് കൂടെപ്പാവ്പോ ഏഴരത്തിയോ അഞ്ചത്തിയോള്ള നക്ക്.
ആഹ് അതണ് അണ്ട് പോകുമ്പോ ഒന്നും രസ ഇല്ല്യാല്ലോ രസ ഇല്ല ഇവിടെ ഇവിടെ വന്നിട്ട് ഞമ്മക്കന്ന് മറ്റോള്ണ്ടാരിന്ന് കുട്ട്യോള് ആഹ് നല്ല രസ ഇണ്ടായിനു നോക്കുനച്ച ഞാൻ എന്തായാലും വരും നോക്കട്ടെ വ്യാഴാഴ്ച
റ്റിച്ചിട്ടുണ്ടെങ്കി മറ്റള വിളിക്ക്പോ രണ്ടാക്കൂ ദേശ്യം പിടിക്കുട്ട അപ്പ ഞങ്ങണ്ടാവ ഒടുക്കങ്ങട് പോവും.
പറഞ്ഞോ ഓളോട് പറയാ വ്യാഴാ്ച ഞാ ഞാൻ വരും.
മഴയാണെങ്കിൽ വരണ്ട മഴയാണെങ്കിൽ അയിതന്നേ വരണ്ട.
ആഹ് മഴയാണെങ്കി അതാ പ്രശ്നം ആഹ് മഴയാണെങ്കിൽ ഞാൻ വരൂല മഴ ഇല്ലെങ്കില് വ്യാഴാഴ്ച ഞാൻ വരും- വെള്ളിയാഴ്ച സ്കൂള് ലീവ് ആക്കിട്ട് വ്യാഴാഴ്ച വണക്കാ ആഹ് അതു ഒറപ്പാ.
ആഹ് നമുക്ക് അടച്ച് പൊളിക്കാം ഇനി ഭക്ഷണം ഒന്നും കൊണ്ട്ണ്ട നമ്മക്ക് ഇവിടെന്നണ്ടാക്ക ഞാൻ സാനൊക്കെ വിന്ന് അന്നെക്കൊണ്ട് ഉണ്ടാക്കിക്കണ്ട് നീ ടെൻഷനടിപ്പിക്കാണ്ട് അന്റെ വാഷ് തിന്ന നല്ല പൂതിണ്ട് അന്നെ അടുക്കളൊക്കൊതാക്കിക്കോണ്ട് ഞാന്ക്ക് ഏതാലുംളെ ചല മൂത്തേച്യോലന്നില്ല-
പിന്നെ പ്രശ്ന അല്ല ഓളോടും പറ ഓളും വ്യാഴാഴ്ച വന്നോട്ടേ ന്നിട്ട്മ്മ ക്ക് അടിച്ചു പൊളിക്കാം ഉം
ക്കളേക്കെക്കിട്ട ന്ന് റെസ്റ്റ് ട്ക്കാണ്ട്നാ തന്നെ കുട്ടികൊ ക്ക് നാടഞ്ചോറാ
ആഹ് ഞാന് വന്നിട്ട് ആഹ് ഞാൻ വന്ന് വന്ന് നല്ല സ്പെഷ്യലല്ല ണ്ടാക്കിയത് നല്ല നല്ല
ആഹ് അല്ല അന്ന് ഞാൻ നാടൻ ചോറ്ത്ണ്ടാക്കൻ കാരണം കുട്ടിയോൾക്ക് വഴന്റെലേൽ ഇജ്ജ് പറഞ്ഞല്ലോകുട്ടിയോൾ
ആഹ് നല്ല പൂതിയാ നയങ്കര ഇഷ്ടയിക്കും നല്ല ര- അന്നത്തെ ഭക്ഷണം അടിപൊളിയായി
മക്കൾന്നിട്ട് മച്ചെ മച്ചേന്ന് ഓണ സദ്യതന്നെയാണ് മച്ചിയെ സ്കൂളുണ്ടാവ ഓണസദ്-
ആഹ് നല്ല പ അയിന്റെടെൽ അതിൽ ചോറ്ന്നിട്ടുള്ള പായസം പഠിക്കലും പായസം അതി ന്നിട്ടിങ്ങനെ നക്കി കുടിക്കുമ്പോ അത് വേറോരയ് രസം ആഹ് താത്ത ണ്ടാക്കിയ ക്കിതാ ചോയിക്കുന്നുണ്ട് അല്ലെ ആ മച്ചിയോള് നേരത്തന്നെ വന്നൊണ്ട്നിക്ക് സമാധാനായി ആ
ഞാനു ഓളു കൂടി ആയതോണ്ടേ
ആ ഓള് കൊറച്ച് ചെ ഇതാന്ന്ല്ലേ
ആഹ് ഓള് ഞാനും കൂടി ഓളക്കരിഞ്ഞ അരിയലൊക്കെ ചെയ്തോണ്ട് രസാണല്ലോ ഒന്നുല്ലെങ്കിൽ അടുക്കളന്നിങ്ങനെ മ്മൾ വർത്താനം പറയാനാളിണ്ടേ രസാ
വേം തീരേം ചെയ്യും പണി വർത്താൻ പറഞ്ഞോടടുക്കും വേ വേ കയ്യോ
വേഗം പണിയും തീരും ടൈമ് പോണതറിയേല്ല്യ
ല്ലാ ഒരു നല്ല രസാത് ഉം പോയിട്ട് എന്ത് രസന്നിട്ട് അടിപൊളിയായിട്ട് ഭക്ഷണം അടിപൊളിയാക്കണം യാത്രകൾ കൂടണം യാത്ര എന്താലും കൂടാ അമക്ക് ആഹ് രാത്രി അമക്ക് നല്ല ചപ്പാത് ത്തിയോ പിന്നെ ഇറച്ചിക്കറിയും വക്കാ ഞാൻ വിചാരിക്കും ബ്രോസ്റ്റ് പുറത്തുന്ന് മേണ്ടാ മ്മക്ക് ആ വീട്ടിൽന്നന്നെ ഇണ്ടാക്കിയാപ്പോരെ നാൻ നേരത്തെങ്ങനെ ഫായിന്റക്കണ്ടേ അയിസാ അപൊർത്തുന്ന് വാ-
ദ് ഉച്ചക്കത്തെ ഭക്ഷണം ഇജ്ജ് ണ്ടാക്കുല്ലോ അതിനിക്ക് ബുദ്ധിമുട്ടില്ല രാത്രി ആവുമ്പോ ചപ്പാത്തി ഇന്ക്കയ്യ രാത്രി പണിട്ക്കാൻ ആ നേരം കൊണ്ട് നമ്മക്ക് ബ്രോസ്റ്റോ ചിക്കനോ ആനല്ലത്
അന്ന് രാത്രി അങ്ങനാക്കാ പൊർത്ത്ന്നാക്കാ
ആഹ് രാത്രി അമക്ക് ഭക്ഷണം കഴിച്ചാണ്ട് വരാ അതാ അന്നാ വീട്ടില് പാത്രങ്ങളും കഴ്കണ്ട സൂപ്പറല്ലെ ആഹ് ഉച്ചക്ക് ചോറ് നേരത്തെ ചോറ്ന്നാണ്ട് എറങ്ങണട്ടാ നേരത്തെ എറങ്ങണം ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ വല്യ ഹോട്ടൽണ്ട്
ആ അവിടന്ന് റെസ്റ്റോറന്റന് ഭക്ഷണക്കെഴിച് ഉം വിടെ വന്ന് മക്കളൊക്കെ ക്ഷീണ ണ്ടാവുലെ അതെതെ എന്താലും ഉറങ്ങിയാ സമാധാനണ്ടല്ല ആ ഇല്ല്യ ഇല്ല്യ എല്ലാത്തന്നും ഓൻക്ക് അങ്ങനത്തെ പ്രശ്നൊന്നുല്ല ബ്രോസ്റ്റിനു കൊഴപ്പൊന്നൂല്യ ല്ലേ ല്ലേ ഇല്ല്യ ഇല്ല്യ അതൊന്നും കൊഴപ്പല്ല്യ നല്ലോണം തിന്നും ആഒന്നും പ്രശ്നല്ല്യ മ്മക്ക് കൊഴപ്പല്ല മക്കക്ക് ആവുമ്പ ഇഷ്ട്ടള്ള ന്താന്ന്ച്ചാ ശവർമയ അഹ് നമുക്ക് ആ ആട എത്തി കയിഞ്ഞാലല്ലൊരു ബുക്ക് കിട്ടുവല്ലോ ബുക്കിൽ ഏതാ വേണ്ടന്ന്ച്ചാ കുട്ടികക്ക് മാങ്ങി കൊടുക്കാം കുട്ടിയോക്ക് ഇഷ്ടള്ളതന്നെ തിന്നോട്ടെ അ എപ്പങ്കിലല്ലെ തിന്നൂ തടി കുറഞ്ഞിക്കില്ല മോളെ തടി കൂടിക്കൂടിയ വരുന്നെ ഇങ്ങനെ രിച്ചാ എങ്ങനെയാ തടി കുറയോ
എന്നൂങ്ങനെ ഫ്രണ്ട്സോടെടുത്ത് പോയാ മതി
തടി കുറഞ്ഞോളു ആ അതാ
രസല്ലടി പെണ്ണെ ഈ ആ കാലത്ത് തിന്ന്ണ കാലത്തെ തിന്നള്ളൂ
ആ അത അതാ ഉള്ളൂ അല്ലാണ്ട് നമ്മള ഇപ്പം തിന്നന്ന് ഇപ്പ എപ്പെങ്കിലും കൂടുമ്പോ ഓരോ ഫ്രണ്ട് ചങ്ങൈമാരോട് ഇങ്ങനെ പോകുമ്പോ എ ക്കിട്ടുന്ന സുഖോ അതന്നെ
അവരാസ്വദിച് കൊറച്ച് കയിഞ്ഞാൽ നമക്ക ഇതൊന്നും പറ്റു
പറ്റൂല്ല പറ്റൂല പിന്നെ മ്മളെ മക്കള് വൽതായാ മക്കള് ഓരോരോ വാതായാർഞ്ഞ്ട്ടാര്യല്ല പിന്നെ അമ്മളെ തടി ഒര് സുഖണ്ടാവൂല. ആ തന്നെ ആ തന്നെ ഇപ്പൊ രാ ആഹ് അതന്നെ ഇപ്പത്തെ നാസ്ത ആയാ? നാസ്ത ഇണ്ടാക്ക്യാ? ഏ അതൊക്കെണ്ടാക്കല് കയ്ഞ്ഞ് ഏ എന്റെ ഇണ്ടാക്കിട്ടി ല്ല എന്റെ മോള് ഇപ്പം വെരും. ണ്ടാക്കിട്ടില്ലേ എന്റെത് കറി മാത്രം ണ്ടാക്കിക്ണ്ട് പുട്ട്ണ്ടാക്കണം.
പുട്ടാണ് അത് ശെരി.
ചെറുപയറും. മ് ഇല്ല ഇവിടെ മക്കക്ക് പ്രശ്നം ഒന്നുല്ല. ഇന്ക്ക് കൊഴപ്പല്ല. ഇന്നാ അയ്കോട്ടെ എന്നാ ശെരി ആ ഓക്കെ ആ ഇല്ലില്ല ഞാ എന്തായാലും വരും. ശെരി.
ഓക്കെ.
ഔ.